ആഹ്
ഏറ്റവും കൂടുതലേ
ആഹ്
കഴിക്കുന്ന ഫുഡ്‌ എന്നതാ
ഫുട്ട് മിക്കവാറും നമ്മള് ഒര് വഴെ ഉച്ചക്കും ഈ വൈകീട്ടും ഒക്കെ ഈ ചോറ് തന്നെ
എടുത്ത് വള്ളായിക്കളാതെ
വേറെ ഒന്നും ഇവിടെല്ല ഉണ്ടാക്കാറില്ല ഒന്നാമത്തെ കാര്യം വേറെ ടൈമ ഇല്ല എന്നുള്ളതാണ് മെയ്ൻ
ഇങ്ങനെ തന്നെയ ഞങ്ങക്ക് ഞങ്ങളുടെ വീട്ടിൽ എന്തെല്ലാ സാധനം ഉണ്ടായാലും ലാസ്റ്റ് ചോദിക്കുന്ന ചോദ്യം ഇച്ച് ചോറൂടെ തരമോ
ചോറാണ് മെയിൻ ചോറും കറി
ആഹ് ഞാൻ പിന്നെ അതുകൊണ്ട് എന്നാ ചെയ്യുന്ന ചോദിച്ച കഴിഞ്ഞാല് ഏ് ഏറ്റവും കൂടുതലായിട്ട് എന്തേലുമൊക്കെ ഉണ്ടാക്കും ഇപ്പോഴും ഞാൻ ആരി അരച്ച വച്ച കേട്ടോ അരി നല്ലോണം പച്ചരി വെള്ളത്തിലിട്ട് ഇപ്പൊ നല്ല ഓലെ അരി അരച്ച വെച്ചിട്ടുണ്ട് ഞാൻ ഒരു നാലരയപ്പോ അരി അരച്ചു വെച്ചു.
എന്ത ആഹ്
ഉ അതിന്റെ കാര്യം എന്താന്ന് വെച്ച അപ്പത്തിന് അരച്ച വെച്ചു അതിന്റെ കാര്യം എന്താന്ന് വെച്ചാ വേറൊന്നും അല്ല ഇപ്പൊ അത് അരച്ച വെച്ചേക്കുന്നത് കൊണ്ട് കറിയത് ആ് അപ്പൊ രാവിലെ ചുമ് ചൂടയാണെങ്കിലും ചൂട്ട് പിള്ളേർക്ക് കൊടുക്കാമല്ലോ
ആഹ അത് ശരിയ
ആ പിന്നീട് പറഞ്ഞഞ് കഴിഞ്ഞ ഇതൊ ആവശ്യമായിട്ടല്ല ഇടക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാ എടുക്കായിട്ട് സാധനം കാസറ്റർബോഡിനകത്ത് ഉണ്ടാക്കി വെക്കണം.
ആഹഹ്
ആഹ്
ഇവിടപ്പന്നന്ന് മകള് ദോശ ഉണ്ടാക്കി കഴിച്ചു
ആഹ് ഇവിടെ എ്ന്റെ പൊന്നെ ഞൻ അടുക്കള കേട്ടത്തില്ല മിനിങ്ങാന്ന് എന്റെ ഒരു പാത്രം ഒന്നാം തവണം ഉണ്ടായിരുന്നതിനെ പൊട്ടിച്ചുടച്ച്കളഞ്ഞു അതെ നമുക്ക്ടുത്ത് മക്കളൊക്കെ ഇച്ചിരിച്ചമയ സ്ഥലം കുറവാണേ
ആഹ് ആഹ
അത് കാരണം കൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ലാ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് മിണ്ടാതെ ഇരിക്കുവ ഇപ്പം നിലക
എല്ലച്ച അന്നു
എന്തോ
അല്ല അത് ഇവിടെ പറഞ്ഞ ഇവിടെ പഠിക്കാനിരിക്കും
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ അപ്പൊ പിന്നെ ഈ എന്നാ കറിയൊക്കെ
കറിമത്തി വെച്ചു മത്തി കറി വെച്ചു അറുത്തു
ആ വേറെയ ഒന്നും തോരണും കാര്യങ്ങളും ഒന്നും വേണ്ടേ
ഏയ് എന്തിന ഇപ്പ വേറൊന്നുമ ഇല്ല ഇതുായിട്ട് പോൊക്കുള്ളു പി ചെിലപ്പോ വൈകുന്നേരം നാളത്തേക്ക് അതൊക്കെ രാവിലെ ആലോചിക്കളൂ
ആഹ് ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ ഞാൻ രാത്രി ഇത് ആലോചച്ച് വെച്ചില്ലെങ്കിൽ രാവിലെ രാത്രി എനിക്ക് ഉറക്കമില്ല
ഞാൻ പിന്നെ താമസിച്ചു നിർബന്ധംന്നും ഇല്ലാത്തോൊണ്ടേ
ഞാ ഇവിടെയ എന്ന് പറഞ്ഞ ഈ കുഞ്ഞു നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പഴേ എന്തേലും വിശക്കന്ന് തരാൻ പറയുന്നുണ്ട് ഞൻ രാവിലെ ഒരു അഞ്ച മണി എഴുന്നേക്കും
ആഹാ എല്ലാ ദിവസവും
ആ ആരോഗ്യ പ്രശ്ന ഒന്നും ഇല്ലെങ്കിൽ പരമാവധി ഞാനും എഴുന്നേറ്റേക്കും കാര്യം എന്താന്നറിയാവോ ഇവര് മൂന്നുപേരല്ലേ തലംലങ്ക വന്ന് പല്ലും തേച്ച് ബാത്റൂമിലും പോയി കുളിയും തന്നെല്ലാംഴിഞ്ഞ് അല്ലങ്കിൽ എടുത്തോ വായനോ പഠത്തോ കയങ്ങളൊക്കെങ്ങനെ കഴിഞ്ഞാ അല്ലെ രിലെപ്പിയായി അവടെൂടെ ഒന്ന് നിിട്ട് പിന്നെ നമ്മൾ ഇടക്ക് നിന്ന് ഇടക്ക് നിന്ന് ഉണ്ടാക്കല് ഭയങ്കര പാടാ
ആഹ് ഹാ ഹാ
അപ്പൊ അതുകൊണ്ട്ന്നെച്ചില അപ്പോ അല്ല കിങ്ങറിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ പാട് വരുന്നില്ലല്ലോ
ആഹ് വല്യ പാടില്ല പിന്നെ അവർക്ക് കൊടുത്താൽ മതി ഒരു വിശത്തൊന്നും ന
ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തു വെക്കുവേ
ഇ അവ ന
പിന്നെ ചോറ് റൈസ് കുക്കറി വെക്കുന്നുണ്ട്
ആഹ് രാവിലെ തന്നെ ചോറ ആവും
എ രാവിലെ ചോറടുത്ത് റൈസ് കുക്കറോട് തിളപ്പി വെച്ച് അത്യാവശ്യ പണ തീരെം പോകന്ന് തിപ്പിച്ച് വെു കഴിയുമ്പോ അത് അങ് റെഡിയാവും
ഉം പിന്നെ ഞാൻ രാവിലെ അയി കാപ്പീടക്കെ രാവിലെ താമസിച്ച മതി നിർബന്ധന്നുല്ല അതോണ്ട് പിന്നെ ഇ പുതില തെടിക്കുമ്പോ തന്നെ ദിവസം നാളെ ഇനിയിപ്പൊ എങ്ങും പോകണ്ടാത്തത് കൂടിക്കൊണ്ട് പോണം ഒരു സമയത്തെണീ പോത്ത
ഉം
ഒന്നാത്തെ കാര്രി മഴ മഴയത്ത് എനിക്ക് ഭയങ്കര മടിയ
ഉം ഇവിടെ പിള്ളേർക്ക് ട്യൂഷനും കാര്യങ്ങളും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട്
ആഹ് ഇവിടെ പിന്നെ ട്യൂഷൻ ഒന്ന രാവിലെ വണ്ട ട്യൂഷൻ
ആ രാവിലെ പോകും രാവിലെ ശനി ഞായറും എടുക്കുന്നോട്ട് അങ്ങ് പോകും ബാക്കിയുള്ള ദിവസം പോകാറില്ല.
ശനിയും ഞയറും ടു ഷൂവല്ലേ?
ആഹ്
ശനിം ഞായറും പോലഒക്കെ ആവേശ കൊറച്ചേരാം കിടന്ന് ഉറങ്ങത്തില്ലന്ന് വെളുപ്പിനെ എണീക്കണല്ലോ
ഓ അത് അതിലും വലിയ തലവേദന പിന്നെ ഒരു കാര്യവാ നമ്മൾ അങ്ങ് ശീലിക്കാതെ ഇരിക്കുകവാണെങ്കിൽ ആ സമയത്ത് നമ്മൾ തന്നെങ് ഉണരും.
ആഹ് അത് ശരിയട്ടാ എണീറ്റ് നേരത്തേക്കെൻ പിന്നെ എണീക്കെര്ന്ന്. ഇപ്പൊ പിന്നെ മടിയായി
ഉം
കിടന്ന് ഉറങ്ങിയാ മതിയെന്നും പറഞ്ഞോണ്ടാ കിടക്ക്ണത്.
ഉം
അവർക്ക് എന്തോ ഫുഡൊക്കെ എന്താണേലും കഴിച്ചോളും അത് നിർബന്ധംഒന്നുംഇല്ല.
പിള്ളർക്കോ
പിള്ളർക്ക്
ഉം ഇവിടെ പിന്നെ അങ്ങനെ നിർബന്ധമായിട്ടൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കുന്നങ്ങ് കൊടുക്കും കഴിക്കും. എന്നാലും ഈ പരമാവധി ചോറ് ചോറ് ചോറ് കുറക്കാൻ വേണ്ടി ഞാന ഇടക്ക് എന്തെങ്കിലും ഒരു കപ്പ മുറി ഴുങ്ങോ അല്ലെങ്കിൽ ഒര് അപ്പഉണ്ടാക്കോ ഒരു പുട്ട് ഉണ്ടാക്കുവോ ചക്ക ഉണ്ടായിരുന്ന സമയത്ത് ചക്ക ചക്ക ചക്ക ഒക്കെത്തന്നെ പരിപാടിയായി.
എല്ലാ ദിവസവും ചക്ക തോരൻ ചക്ക അവിയലാണന്ന് പിള്ളേർപ്പോടുത്തില്ലേ
ഇത് ചക്ക വേ ചക്ക വരട്ടും ചക്ക കടക്ക് താളിക്കും അത് കഴിഞ്ഞപ്പോ തന്നെ ചക്ക അപ്പഴ ചക്കയുടെ ചക്ക അലുവ ചക്ക വരട്ടിയതന്ന് പറഞ്ഞോട്ടെ അങ്ങനെ. ആദ്യം കൊറെ ചക്കഅങ്ങ് വറുത്തുഏ. ഏറ്റവും കൂടുതൽ കുറച്ച് ചെയ്തേക്കുന്നത് ചക്ക വറക്കന്നുള്ള പണിയാ അത് പിന്നെ ഇച്ചരി എണ്ണയും കാര്യങ്ങളും ഒക്കെ ക്കെ വേവിക്കലും പുഴുങ്ങലും പഴം തീറ്റിച്ച് ശരിക്കും നടന്നു.
ഉം പിള്ളേര് മടുത്ത് കാണുവല്ലോ ചക്ക വെറുത്തന്ന്.
അതിന് വേറൊരു ഹൈലൈറ്റ് കാര്യം എന്താന്ന് അറിയാവോ വെക്കേഷൻ സമയം ആയതുകൊണ്ട് ഫുൾ ടൈം ചക്ക ആയിരുന്നു.
ഓ ഇശ്വോ ചക്ക ഉണ്ടെന്ന് തോന്നണല്ലോ അവിടെ.
ഇഷ്ടം പോലെ ചക്കക്ക് ഒരു പഞ്ഞുംയില്ല ചക്കക്കും. ആഹ് മാങ്ങ അത് കഴിഞ്ഞപ്പ അങ്ങോട്ട് തുടങ്ങിയപ്പോ മാങ്ങ.
ഓ എന്നാട
ആഹ്. അതെയതെ, അതെയ്ഞ്ഞ് മാങ്ങാടെ സീസൻ തൊടങ്ങിയപ്പൊത്തേക്ക് കൊറെ അച്ച അച്ചാറ്. ട്ട് കൊറെ ഉപ്പിലിട്ടു. എന്നും പിന്നെ മാമ്പഴപ്പുളിശ്ശേരിയാര്ന്നു.
മിക്ക്യാറും പിള്ളേരെ മാവുത്തെ എരിയും പോലെ. പ്ലാവൊക്കെ മുറിച്ച്കളയാൻ ചാൻസുണ്ട്.
അതെ. ഇനിയിപ്പോ വരുന്നവര് അതും കാണുകേല. അല്ല ഇവര്ക്ക് ആഹ്, അതെ, അതെ. ഇതൊണ്ടായിട്ടല്ലേ നിങ്ങളിത് വെയ്ക്ക
തീറ്റിയ്ക്കണോന്ന് ഇനി തിന്നാൻ സമ്മയ്ക്കെ.
അതെ, അതെ, അതെ തിന്നത് തിന്നു. ഇനി ഇതിന്റെ ഒന്നും ഇത്പോലും കാണരുതെന്ന്.
ഇനി തിരിക്കര്തെന്നും പർഞ്ഞ് മുറിച്ചുകളഞ്ഞില്ലെ വയ്യ് അല്ലാതൊന്ന് കൊട്ത് വരും. അത് മറ്റേ ചക്ക സീസണാവു ഇപ്പ എല്ലാ വീട്ടും ചക്കക്കുരു തോരൻ, ചക്കക്കുരു ഉണ്ടാവു
ചക്കയവിയല്, ചക്ക് ഉച്ചയ്ക്ക്, നാല് മണിയ്ക്ക്, എട്ട് മണിയ്ക്ക്, എല്ലാം. ചക്ക കുരു തോരൻ, ചക്ക ഫ്രൈ, ചക്ക ചക്ക ചക്ണി, ചക്ക തൊണ്ടൊണങ്ങിയത്.
മൊത്തം ചക്ക്യാണ്. അവസാനം പാവം വെട്ടി. പിള്ളാര് പറയാണെന്റെ പൊന്നോ ഒന്ന് വെ വെട്ടി കളയാവാന്ന്. ഞങ്ങളും മട്ത്ത്.
പള്ളീന്ന്ക്കെ ഈ എറച്ചിയൊക്കെ കിട്ട്ന്ന സമയങ്ങളൊക്കെ വെരുമ്പൊ ആഹ് അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്.
ആഹ്, ഹാഹ്
ഏഹ്, ഈ പറയുന്ന പോലെയൊക്കെ ഇങ്ങനെ പറയുന്നെ കേട്ടിട്ട്ണ്ട്. അതായത് ഏഹ്, ആഹ്, മ് എർച്ചി തോരൻ, എറച്ചി ഫ്രൈ, എറ ച്ചി കറി, എറച്ചി മന്തി, എറച്ചി ചോറ്.
ഇറച്ചിയും മടുത്തന്ന്.
ഉം അങ്ങനെ പല കാര്യങ്ങളും പല രീതിയില് നമ്മള് നോക്കുമ്പോ പല സാധനങ്ങളും പ പുതിയ തലമുറകൾ വളർന്നു വരുമ്പോ ഇല്ലാതാകും. ഫോണും സോഷ്യൽ മീഡിയ മാത്രം കാണും. ബാക്കി
അതെ, ബാക്കിയെല്ലാം തീ ഇല്ലാതാവുവല്ലോ
ആഹ്, ഇത് ഈ സാധനം ഒള്ളതുകൊണ്ടാണ് വാക്കിയുള്ളതെല്ലാം തീരുന്നെന്നുള്ളതൊന്നും മനസ്സിലാക്കുന്നില്ല.
ശെടാ അത് സത്യം. ഇപ്പ എന്തോ പിള്ളേർക്കു ഉൾപ്പെടെ ഫോൺ
ആഹ്, പ്രസവം കഴിഞ്ഞ് ഒരു മൂന്ന് മാസാവുന്നെ പിള്ളേരെ അമ്മച്ച്യേ ആൻഡ്രോഡ് ഫോണിങ്ങെടുത്തേന്ന് പറയുന്ന അവസ്ഥയാ ഇപ്പ
അത് അ അതാ കൊറോണ വന്നപ്പോഴത്തേക്കും ഫുൾ ടൈം ഫോണായി പോയല്ലോ.
അതേടാ ഫ ഫോണെന്ന് വെച്ചാ ഏഹ്, ഇപ്പെ ഏഹ്. ഏ ഫോണന്ന് വെച്ചാല്, നമ്മടെ ആഹ് ഒരു ആഹ് ഒരു ഇതിലേയ്ക്കായിപ്പോയ്ത് ഫുള്ള് നമക്ക് പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ്സ്‌ കാര്യങ്ങളൊക്കെ വന്നപ്പത്തേയ്ക്ക്
ആണാണ്.
ഉം.
പിള്ളാര്ടെ കയ്യില് സ്വന്തവായിട്ട് ഫോൺ കിട്ടാൻ തൊടങ്ങി. അവർ എന്തും ചെയ്യാനുള്ള ഇതായി ഫോൺള്. അതാണ് ഏറ്റവും വല്യ ഇപ്പം പത്താം ക്ലാസ് മു പത്തല്ല അതിന്റെ താഴത്തെ പിള്ളാർക്ക് വെരെ സ്വന്തവായിട്ട് ഫോണാണ്.
അതെ അതെ അതെ അതെ അതെ യതെ യതെ യതെ
ഫോണ്ള്ളാത്തവരാരു ഇല്ല
ഉം ഫോൺ നമ്മള് ആഹ്, ഉപയോഗിക്കരുതെന്നൊക്കെ മ ക്കളോട് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ സാധനം ഉപയോഗിക്കാതെ നമ്മക്കും പറ്റത്തില്ല.
ഒന്നും ചെയ്യാൻ പറ്റത്തില്ല
ആഹ് പിന്നെ നമ്മള് പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുക്ക് ഇത്രയും വകതിരിവുള്ളത് കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ഉപോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഈ പിള്ളേർക്കെന്ന് പറഞ്ഞാ അതങ്ങൾക്ക് അറിയത്തില്ല ബുദ്ധിയും ബോധവുമില്ല
അറിയത്തില്ല
ച്ചു അതങ്ങള് കാണിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല അതങ്ങള് കാണുന്നതിന്റെ പുറകെ പോകുന്നു ഇതെന്ത് കാണുന്നു എന്ന് നമ്മൾ അറിയുന്നില്ലാത്തതു കൊണ്ട് ഇവർക്ക് തിരുത്തി കൊടുക്കാൻ നമുക്കൊരു അവസരവും കിട്ടുന്നില്ല
ഇല്ല
ഉം അപ്പൊ പകുതി നശിച്ചു കഴിഞ്ഞു കഴിയുമ്പോ നമ്മൾ അതിന്റെ പുറകിൽ നിന്നിട്ട് കാര്യവുമില്ല
കൊടുക്കാണ്ടിരിക്കാൻ പറ്റൊ പിള്ളേർ
ആഹ് ഇപ്പൊ ഞാൻ ഇവടൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞ ഇപ്പൊ മാക്സിമം ഓ ഒഴിവായി കേട്ടോ എല്ലാം തന്നെ ഞാ ഫോൺ ഉപയോഗം നിർത്തി പൂർണ്ണമായിട്ട് നിർത്തി വരുമ്പോം വൈകുന്നേരം വരും ഇപ്പൊ ഇന്ന് ഇന്നലെ വൈകുനേരം വരുമ്പോ നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടി ട്ട് ണ്ടെങ്കിൽ സ്കൂളിലെ മെസ്സേജുകൾ മാത്രം നമ്മൾ അത് പറഞ്ഞു കൊടുക്കുന്നു അവരത് ചെയ്യുന്നു ചെയ്ത് കഴിയുമ്പോൾ നമ്മൾത് നോക്കുന്നു പിന്നെ എന്തെങ്കിലും ആ പരിപാടിയില്ല പിന്നെ വെറെ ഒരു കര്യം പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് ഒരു ഉപകാരമാണ് ഒരു ദിവസ ലിവോ കാര്ങ്ങളേ ഒകെ ട്ടെ നോട്ടൊക്കെ ആണേലും മേടിക്കാനും എടുക്കാനും ഒക്കൊയിട്ട്
അതെ ഫോണിൽ ഇപ്പ എല്ലാം വാട്സആപ്പ് ഗ്രൂപ്പ് വഴിയാണല്ലോ
ആഹ് ഉ അപ്പൊ പിന്നെ ഇന്നത്തെ പണിയൊക്കെ നടക്കട്ടെ എന്നാ പോയി കിടന്നുറങ്ങിക്കോ
ഷേ
ആഹ് ആയിക്കോട്ടെ